ആഹ് എന്തായി എന്തെട്ക്കെയാണ്?
ഞാൻ അവിടെന്ന് നാളെന്താ പഠിക്കാനുള്ള നോക്ക്യോണ്ടി
ആഹ് നാളെ ക്ലാസ്സ്‌ണ്ടാ?
ആഹ്
എങ്ങനെണ്ട് ക്ലാസൊക്ക?
മ് ക്ലാസ്സെന്താ അങ്ങനെ ഇങ്ങനെക്കെ പോണ്.
ഉം എക്സാം കഴിഞ്ഞോ?
ഏഹ് എക്സാമാ ഇല്ല എക്സാം തോടങ്ങാൻ പോണുള്ളൂ.
അപ്പൊ കയ്ഞ ആയിന്റെ മുന്നത്തെ ആയിച്ചേ മിഡ്‌ടെർമാ എന്തോ പറയണ്ടായിരുന്നല്ലോ?
മിഡ്‌ടെർമല്ല മന്ത്‌ലി ടെസ്റ്റ് ചുമ്മ ഒരു ടെസ്റ്റ.
ഓഹ് ഞാൻ വിചാരിച്ചത് മെയിൻ എക്സാം ആന്ന. ഉം പിന്നെ ഫുഡൊക്കെ കഴിച്ചോ?
ഫുഡ് കഴിച്ച് കയ്ച്ച് കയ്ച്ച് ആടെ കഴിച്ചാ?
ഏഹ് കഴിച്ചോണ്ടിരിക്ക അവിടെ എന്താർന്നു സ്പെഷ്യല്?
ഈടെ സ്പെഷ്യല് ചിക്കൻ കറി.
ചിക്കൻ കറിയ ഉം ഉം. രണ്ട് ഇന്ന് പുൊറത്തൊന്നും പോയില്ലേ.
ഇന്ന് പോയി.
ഉം.
ഇത് ആഹ് ആഹ് ഭരതനാട്യം ത്രിയാറവിണില്യ.
ഉം രാസലീല ഒഹ്.
ഓസ്റ്റർന്നിട്ടുണ്ടില്ല.
ഉം പോ ആഹ്. ഞാനാ പോസ്റ്ററും അന്നേനുമ്പേ പറഞ്ഞത് സുരാാജിച്ച് ചെലപ്പോ പ്രേതായിട്ട് അന്നേ താന്നു പശേ അതറപ്പില്ല.
ഉം ഇടാവു ഞായച്ചരാ.
ഉം പോസ്റ്റർ ഞാൻ കണ്ടാർന്ന് ആലവേ പോമ്പ
ആഹ്.
പശേ അത് പാൻ മെയഡ് അല്ലേ?
ഹാൻഡ് മാട് ഇതാ ആൻഡ്മലെ ഇല്ലല്ലോ.
അല്ലാതെ ഇത് ഭരതനാട്യത്തിന്റെ ആൾക്കാരല്ലേ ഇട്ടേക്കണത്.
ഓഹ്. തന്നട ഉം. പിന്നെ ജനനായകനറങ്ങാന് ൻേണ്ടന്ന് പറയണ്ട്.
ആഹ് ജയ ജനനായകനീ ഈ അട് അടുത്താഴ്ചെ ഇരുപത്തി. പത്തൊമ്പത്, ഇരുപത്തിരണ്ടാ?
ആഹ് അന്നാണ് ഡേറ്റ് ന്നാണ്.
ഉം ഏതൊരു ദിവസം റങ്ങണന്ന റിണ്ടവിട്ന്ന് കൊന്റാണങ്കി.
ഉം കാണാപോണം.
ഉം ഞാൻവന്നിട്ട് പോവാ.
ഉം ന്താ പറണ്.
ഞാം മിക്കവാറും ഈ മാസം അവസാണ്ടാവും അപ്പത്തെ അത്
ഏഹ്.
ഈ മാസവസാനന്തായാലും നോക്കും.
ഈ മാസവസാനം ആഹ്.
ഉം.
അതന്നെ പിന്നെരിചോലില്ല.
ഉം അഹ് ഏഹ് ഇല്ല. പിന്നെ എപ്പാണ് ഫെയർവെൽ എപ്പഴന്നറിയില്ല ഫെയർവെലിന്റെക്കെ നോക്കിട്ട്വുള്ളു. ഫർവെൽ എന്തായാലും ഈ മാസ അവസാനം ഇണ്ടാവും ഇത് എക്സാമ ഴിഞ്ഞിട്ടെ.
ഉം ആഹ്.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
അയ്യ ഇന്നിട്ടേ ഇപ്പന്താ പരിപാടി.
ഇപ്പന്താല്ലേ ഫുഡഴിക്കണീ ഫുഡ് കഴിച്ചഴിഞ് പ്രത്യേട്ടൊന്നുല്യാ കെടക്കാ ഒറങ്ങ രാവിലെണീറ്റ് പോവാ. കോളേജ് പോണം.
ആഹ്. ഉം ഇന്നൊരു.
അട മേ പി എസ് ഫൈവ അതെത്രയാവും?
യ്യൂ അമ്പതിനായിരം നാപതിനായിരത്തി വള്ളം.
കുറഞതില്ലാവില്ല.
ല്യ സെക്കനാണ്ടോള്ളൂ.
ഓഹ് സെക്കാനെന്റ് ൺ
സെക്കനാൻഡണ്ട് ഇത് ഓ യൽച് ട്ടും. ഉം. പാതിയോ പദേസ് അയ് പ്രദീപ രംഗാൻ്റെ അടു ത്തെ സിനിമയില് ഡെലുലാ നായി കറന്ന്
ആര് റിയഷിബുവാ?
ആഹ്
ഉം
ഡെലുലു ഈസിം ടോക്സിറ്റു ഫീമെയിൽ ലീഡ് പ്രതിഭ രാഗച്ചെഞ്ചാമത്തെ സിനിമ
അതാണ് ചെൽപ്പോ അങ്ങനായ്രിക്കും പക്ഷേ അവൾകുള്ളത് ആഹ് ചെയപോ നല്ലതാർക്കും പറയാൻ പറ്റില്ല
ഉം നല്ല റീച്ചട്ടും
ട്ടായിരിക്കും
ബ്രസീൽ വേസസ് നോർവേ മൊത്തംതാന്ന്
ഉം അയ്യോ അത് മറ്റേ കോമഡി ആയിട്ടുള്ള റീൽസൊക്കെ കണ്ടാർന്ന
ഉം
നോർവേടെം ശേ നമ്മുടെ ഹാളന്റിന്റെയും മിനിസ്കസിന്റെയും
ഹാളന്റിനെ പെണ്ണാക്കിട്ട് കല്യാണിടെ പാട്ടില്
കണ്ട്
എന്ത് കോമഡിയ ഉള്ളേ
ഇപ്പ മറ്റേ പ്രപ്പോസലെയ്തിനാ മറ്റെ ടവറിൻ്റെ മേള് വെച്ച്
ആഹ് മറ്റേ രണ്ടു പേര്
ആഹ്
അത അവരെറസ്റ്റ് ചെയ്തല്ലന്നട്ട്
അതെന്തിന അട്ക്കേറി പ്രോസൽ ചെയ്യ്ണ്?
അറസ്റ്റ് ചെയ്തത് അവര് ആരുടെയും ഇതില്ല എ എന്തോ ഏഹ് എന്താ പറയാ ഓദറൈസ് ഓഹ് അനുവാദം ചോയ്ക്കാതെ കേറിത്
ആഹ് എന്നാലും അവരെന്തിനാ അത്രേം മേളി കേറീട്ട് പ്രപോസെയ്യണത്
നീ അവരുടെ അക്കൗണ്ടെടുത്ത് നോക്കില്ലേർന്ന? ഫുള്ള് അവർ ഇങ്ങനത്തെ ഏറ്റവും മോണിലൊക്കെ കേറി നട ഞാപ്പെടെ ഉം
ന്നാലും
ഉം
ഉം ജ്ജ് എവിടെത് സോളോ ലേളീന്റെ സിനിമാ വരാൻ പോണ്
ആര്ടാ
സോളോ ലെവല്
സ മനസ്സിലായില്ല എനിക്ക് കേക്കണില്ല ക്ലിയറായില്ല
സോളോ ലെവലിംഗ് സോളോ ലെവലിംഗ്
അത് ആരുടെയാ
ല്ല അത് അനിമിയോ
ഓഹ് ഓഹ് ഓഹ്
മ്ഹ് ഇപ്പ അന്ന് ഏറ്റവും പീക്ക്
ആണല്ലേ ഇത് വൺ പീസിന്റെ തീർന്നില്ലേ
എന്റെ സീസൺ ടു ഓടി ക്കൊണ്ടിരിക്ക്ണ്
ഏഹ്
ആഹ് ആഹ് സീസൺ ടു എറങ്ങി ആയിരത്തി ആയിരത്തിനൂറ്റി അമ്പത്തി ആറ് അമ്പത്തി മൂന്ന് കഴിഞ്ഞപ്പഴേക്കും സീസൺ ടു എറങ്ങി അയിന്റെയൊക്കെ അമ്പത്തി മൂന്ന് എപ്പിസോഡോ?
ഓഹ്
സ്റ്റിൽ മാസ്റ്റർ പീസ്
ഉം കൊള്ളാം നീ മറ്റേ മൊത്തൊം തീർത്ത
ആഹ് തീർത്ത്
ഈ ലാസ്റ്റ് മൂന്ന് എപ്പിസോഡ് നല്ലതാണ് കാണാൻ എനിക്ക് മടിയായി മടിയായി ഇരിക്കായിരുന്നു ഞാൻ കണ്ടിട്ടില്ല അതിനെ
നല്ലതാ
ട്വിസ്റ്റൊക്കെ ഇണ്ടോ?
ഏഹ്
ട്വിസ്റ്റ് ഒക്കെ ഇണ്ടാ
എയ്ശ് ട്വിസ്റ്റ്ന്ന് പറയാൻ അത്രക്കൊന്നൂല്ല പ്രശ്നൊല്ല ലാസ്റ്റ് എപ്പിസോഡ്ന്റെ പാതിവരെ കണ്ടിട്ടുള്ളൂ
ആഹ്
ആഹ്
ഉം പിന്നേം കാരണം എനിക്ക് സമയം കിട്ടിട്ടില്ലടോ ഞാൻ കോളേജിന്നന്നെ വരുമ്പോ സമയം വൈകും പിന്നെ ഇവിടെ വന്നിട്ട് വെറുതെ ഇരിക്കും പിന്നാ വേറെ അല്ലറ ചില്ലറ ഫോണില് അതും ഇതും നോക്കിയിരിക്കും ഇവന്റെത് ഒരു മണിക്കൂറാണല്ലേ ഒരു എപ്പിസോഡ് ഉം കാണണം ഉം മൂന്നൊണ്ണു മൂന്നെപ്പിസോഡും കൂടി കാണാനുള്ളൂനി. ഏഴു വരെ കണ്ട്
ഉത
നല്ല സൂപ്പറാണല്ലേ ത് ശരിക്കിനും
ആഹ് സൂപ്പറാണ്
അങ്ങൻത്തൊരു ഏ പിന്നെ
മൻ സീസൻ ടു ഈ മാസം ഇറങ്ങണ്ടന്ന പർഞ്ഞെ
കഴിഞ്ഞില്ലേ. അപ്പൊ ഇപ്പൊത്തന്നെ കണ്ടു തിർക്കണവല്ലോ ഇ അങ്ങൻത്തെ അങ്ങൻത്തെ ഇ ആർ പി ബി ഇവിടെയും വേണ അല്ലെ
ഉം
ഉം ഇപ്പ വന്നത് തന്ന ഇന്ത്യയിലാണ് ശരിക്കിനത് വേണ്ടേ
ആ ആ ഭാര്യം വരാണ്ടരിക്ക
വന്നാ കൊറെ പേര് പഠിക്കും
പഠിക്കന്നെ ചെയ്യും
ഉം അന്നിട്ട് ഇനി എപ്പയ കടക്ക്ണ
ദോ പ്പത്തന്നെ കിടക്കാം പോവും. അവടെ പഠിക്കണം, എഴുതണം, ബയോളജി എഴുതാന്ണ്ട്
ഉം കളികാണുന്ന്ണ്ടോ
കളി ഒന്നരക്കെ കാണാൻ പറ്റൂല
ഉം രാവിലെണീച്ച് പോണവല്ലെ
അത് നാളെ പോവണ്ടാന്ന് വിചാരിക്കണെ
ഏ അതെന്താണ്
കാലച്ച് നടക്കാൻ പറ്റും തോന്ന്ണില്ല കാല് പോ കാലട കാല കൊണ്ട് പിന്നെ വീങ്ങിയിരിക്കാണല്ലോ
ആ ആ അന്നാ മോളിഞ്യാ അടിച്ചിട്ട് പറ്റീസ ചിറ്റിപ്പോ
അ ആത് ഇപ്പ ചുട്ടിക്കഴിഞ്ഞീ ടീച്ചർ ഇട്ടോണ്ട് വരാൻ പാടില്ലെന്ന് പറഞ്ഞാണ്
അത് പറഞ്ഞ നീ കാലിന് വയ്യാത്തോണ്ടാന്ന് പർഞ്ഞോക്കാ പിന്നെന്താണ്. വെർതെ ലീവ് ഇടുത്ത് വീട്ടില് ഇരിക്കനേക്കാളും നല്ലതല്ലേ
ഉം നോ ക്ക് പോൻ പറ്റല പോവല്ലേല്ല കൊഴപ്പമില്ല അത്രക്കും വേദനയാണെ ലീവ് എടുത്തോ
ആഹ് ന്നേ അവിട മഴയിണ്ടാ?
പിന്നെ ഇവടെ ഇന്ന് മാത്രം പെയ്തിട്ടില്ല ഇതുവരെയിട്ടും, ഇന്നലെ വരെയും പെയ്താർന്നു, ഇന്ന് പെയ്തില്ല ഇന്ന് നല്ല വെയിലൊക്കെ ഇണ്ടായിർന്ന്
ഇത് മുല്ലപ്പെരിയാറില് വെള്ളം നെറയണേന്നാണല്ലോ പറയണ
അതന്നെ മഴ്യ ആ ഇനി ആ ജില്ലയിൽ മഴയുണ്ടാവന്ന് അറിയില്ലട്ടോ ഇവടെ പക്ഷെ നാളെത്തൊട്ട് നല്ല മഴയിണ്ടാവുംന്നൊക്കെ പറയിണ്ട് കാലാവസ്ഥക്കാര്
അതല്ല അമ്മൂല്ല വറെ ഇത് പട്ടു ഇത് റിപ്പയറായി കഴിഞ്ഞ ഇത്‌ ചേ ചെന്നൈ മനുഷ്യർ അടുത്തഴച്ചിട്ട് എന്താ അവൻ ജയിലിലന്ന പറഞ്ഞു
ആഹ് വിജയ് ചെയ്യൂല്ലാന്നാ പർഞ്ഞേ പുതിയ ഡാമ് പറ്റൂലാന്ന് അതും ഒരു കണക്കിന് നല്ലതാണ് പുതിയ ഡാമ് മറ്റേ നീയാ സിനിമ കണ്ടിട്ടില്ലേ ഡാം ത്രിബ്ൾ നയൻ
ആഹ്
ആഹ് അതുപോലെയാവും ലാസ്റ്റ്
ആത് സിനിമയല്ലേ
ആ ശരിക്കിനു അങ്ങനെ സംഭവിക്കൊള്ളൂ
അത്ക്കെ ആംബുജ സിമന്റ് ഇത്രേ സെക്കുറെ സിമന്റകെ നല്ല വില കൂടിയ സിമെന്റ് ജന സിമെന്റ് വില കൂടി കാട്ട ചെയ്യണ്ട. അല്ലാണ്ട് പിന്നെ അങ്ങനെ വെച്ചയ്ഞ്ഞ എന്തായാലും ചാവും. എന്തേലും റിസ്ക് ഇടുക്കാൻ കയ്ഞ്ഞ
നീയ ഒന്ന് വിജയിനോട് ഒന്ന് സംസാരിച്ചു നോക്ക്
ഉം ചോതിച്ചു നോക്കട്ടോ
ഉ സംസാരിച്ച ചിലപ്പോ നടക്കുവയിരിക്കും.
നസലിന്റെ എല്ലാ സിനിമയും ഇഷ്‌ടാണ്.
തണ്ണിമത്തൻ ദിനങ്ങൾ കുരുതി സൂപ്പർ ശരണ്യ ജോൻോ ജോന്റോ അയൽ അയൽ വാശി അയൽ വാശി നെയ്മർ എയ്റ്റീൻ പ്ലസ്സ് പ്രേമലു
ഹോളിവുഡ് ടൈംസ് ഒലി ഇറങ്ങാൻ പോണ സിനിമ ഇത്രണ്ടണ്ട്.
ഏതൊക്കെ?
ടിക്കിജോക്കോ ഡി എക്സ് ഡി മട്ടാഞ്ചേരി ആഫിയ മട്ടാഞ്ചേരി മാഫിയ. ഞാ നാല്പ്പത്തിനാല് തിരിച്ചിട്ട് തന്നതാണ്.
റായിസാന
നയിറ്റ് വര അത അടുത്ത നാല് സിനിഇറഞ്ഞ
ഉം അത് കൊള്ളാം! അയ്യോ അതെ വേമ്പോഴിക്കിടന്ന മീക്ക് രാവിലു പോവേണ്ടതല്ലേ?
ഉം.. അതാണ്.
ഉം.. ശരിയെന്നാ ഉറങ്ങിക്കോ?
ഉ ആഹ.. ശെരിയെന്നാ ആ ഓക്കെ.
ഗുഡ് നൈറ്റ് ബൈ അ